ആഹ്‌
പിന്നെ വൈഫൈ ഓഫായി പോയി. അതണ്ട എന്താ കറണ്ട് പോയതല്ല എന്റെ കൈ ചെവി എന്തോ ആട്ടിയിട്ട് വൈഫൈന്റെ ഇത് ഓഫ് ആയി പോയി ഞ എന്നിട്ട് എങ്ങനെ നോക്കിട്ട്ത് എന്താ സംഭവിച്ച് മനസിലായില്ല അപ്പൊ നോക്കുമ്പോഴാണ് വൈഫൈ ഓഫ് ആയി കാണ്ണെ.
ഹ
ഉം.
പിന്നെ ആഹ്‌ കുടിച്ചു കുടിച്ചു കട്ടൻ ചായ എവിടെ. ആഹ്‌ പാൽചായ അലർജി ജി ആ എനിക്ക് ആ പനി വന്ന കഴിഞ്ഞാൽ ഭയങ്കര ശ്വാസം മുട്ടല്ലും. വിമിഷ്ടംക്കെ അപ്പൊ ഡോക്ടർ പ പറഞ്ഞു ആ പാൽചായ ഒഴിവാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കട്ടന. പാൽപ്പൊടി ഒട്ടും പറ്റത്തില്ല.
ആണോ?
ആ റസ്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോ ഭയങ്കര അലർജിയായിയിട്ട് അത് കഴിച്ചാൽ അപ്പ തന്നെ തുമ്മാൻ തൊടങ്ങും.
അപ്പൊ ഈ പാലിന്റെ അലർജി ആവും.
പാലിന്റെ അലർജി ഉണ്ട് അതായത് നമ്മൾ പനിയൊക്കെ വരുമ്പോ കഭക്കെട്ട് ഉണ്ടാവുമല്ലോ? അപ്പൊ നമ്മള് പാല് തൈര് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കത്തില്ലേ.
ആഹ്‌
അപ്പോ ഞാൻ ഇൻഹേയ്ലറ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ ഡോക്ടർ പറഞ്ഞു കണ്ടിന്യൂസ്സായിട്ട് പാലൊക്കെ നിർത്തി വെക്കാൻ.
ആഹ്‌
അത് കാരണം കട്ടൻ ചായയ വൈകിട്ടും രാവിലയും.
അയിശരി ശരിക്കി ടേസ്റ്റ് കട്ടനാ.
അല്ല എനിക്ക് ടേസ്റ്റ് ചായയ എനിക്ക് രാവിലെ എണീറ്റാൽ അപ്പ തന്നെ ഒരു ചായ വേണം
ആ ആ അത് എനിക്കും വേണം രാവിലെയും വേണം വൈകിട്ടും വേണം
അതെ പക്ഷെ എനിക്ക് ഇപ്പൊ ചായ അലർജി ആയത് കാരണം ഞാൻ കട്ടനിലേക്ക് മാറി എനിക്ക് വ ലിയ ബുദ്ധിമുട്ടായിരുന്നു രാവിലെയൊക്കെ കട്ടൻ ചായ കുടിക്കാനായിട്ട്
ആ രാ ആ രാ പിന്നെ രാവിലെയാണ് ഈ കട്ടൻ കുടിക്കാൻ ബുദ്ധിമുട്ട് വൈകുന്നേരം പിന്നെ നമ്മൾ
ആഹ് നമുക്ക് വൈറ്റിൽ കിടന്ന് ഇങ്ങനെ മറിക്കുന്ന പോലൊക്കെ തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ പിന്നെ അതുമായിട്ട് ഉം
കാപ്പിയാക്കി
കാപ്പി ചൂടല്ലേ ഗ്യാസ് ഉണ്ടാവും ഗ്യാസിന്റെ പ്രശ്നം ആഹ് അതെ അതെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും കട്ടൻ കാപ്പി ആഹ് അത് ആഹ് ഞാൻ മോനെ പ്രഗ്നന്റായിട്ട് ഇരുന്നപ്പഴത്തേക്ക് ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നവാരുന്നു
ഉം
ആ അങ്ങനെ പിന്നെ ആ എന്ത് കഴിച്ചാലും അതിന് ശേഷം എന്ത് കഴിച്ചാലും അങ്ങ് ഗ്യാസ് കയറും ഇങ്ങനെ കൂടുതലും വയറ് വേദന അല്ലെങ്കില് തലക്ക് വേദന അങ്ങനെയാ ഗ്യാസ് കേറി കഴിഞ്ഞാൽ
അത് ശരി
നമ്മള് ഒന്നേ ഇൻഞ്ചക്ഷൻ എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചെങ്കിലേ മാറത്തുള്ളൂ സഹിക്കാൻ പറ്റത്തില്ല ആ അതെ അതെ ആഹ് ആഹ്
ആ നമ്മള് ഈ ചെറുപ്പത്തിലെ ഈ വേണ്ടാത്ത ഓരോ ശീലങ്ങൾ ഉണ്ടാക്കി വെ ക്കുന്നതാണ് ഈ ചായയും കാപ്പിയുമൊക്കെ
അതെ അതെ ഉം പക്ഷെ ഇപ്പ ഉള്ള കുട്ടികൾക്ക് നമ്മള് ചായയും കാപ്പിയും ഒന്നും കൊടുക്കരുതെന്നാ പറയുന്നേ
ആഹ് അതെ പിന്നെ പക്ഷെ നമ്മള് കഴി ക്കുമ്പോ അവർക്ക് ഓട്ടോമാറ്റിക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും അവർക്കും വേണം ഉം
അതെ അതെ ഉം
ഞാനും ഒക്കെ ചായ കുടിക്കുമ്പോ എന്റെ ചെറിയ കുട്ടി പിന്നെ ചായക്ക് ചായ ചായാന്നൊക്കെ പറയും പക്ഷെ കൊടുക്കൂല പിന്നെ രണ്ടര വയസ്സു ആയിട്ടുള്ളൂ അപ്പൊ ഇപ്പേ നമ്മള് കൊടുക്ക പാടില്ലല്ലോ അങ്ങനെ മെല്ലെ വന്നങ്ങാണ്ട് ചോദിക്കും അപ്പൊ കട്ടനൊക്കെ ആണേന്നുണ്ടേൽ ഗ്ലാസിൽ ഒര ഒരു തുള്ളി ഒറ്റിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനൊക്കെ പ
ആ പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടവാ അവർക്ക് കട്ടൻചായയാ ചായേക്കാൾ കൂടുതൽ ഇഷ്ടം
ആഹ് അത് ഒന്നാമത് ആ കളറും കൂടിങ്ങനെ കാണുമ്പോ നല്ല ഇഷ്ടാണ്
അതെ അതെ
രാത്രി എന്താ കഴിക്കുക ചപ്പാത്തിയോ അതോ ചോറോ ഉം ആ രാ ഉച്ചത്തേക്ക് വെക്കുന്നത് ഒന്നിച്ച് വെക്കുവോ
അതെ അതെ അതെ ചിലപ്പോ മീൻ കിട്ടിയില്ലെങ്കിൽ വൈ കിട്ട് മീൻ ചന്ത ഇവിടെ അടുത്താണ് അവിടെ പോയി നമ്മള് മീൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് കിട്ട് കറിവക്കും ആ അവിടെയോ ആ ടൗണിലല്ല കുറച്ച് ഉള്ളിൽ മാറിയിട്ടാ പക്ഷെ ഇവിടെ അടുത്ത് നമുക്ക് ചന്തയൊക്കെയുണ്ട്
ആഹ് ആഹ്
കറി മീൻ അങ്ങനെ എല്ലാം എല്ലാം കിട്ടും
ആഹ അപ്പൊ പിന്നെ അതാ ദിവസ്ഥ ങ്ങിയ മതിയല്ലേ
അതെ അതെ നമുക്ക് എന്തേലും വാങ്ങിച്ചാ ആ വൈകിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാല് നാളെ വരെ എടു ക്കാനുള്ളത് കാണും
ഉ
അങ്ങനെ അങ്ങനെ ഉം ഇവിടെ കൊണ്ടുവരുന്നവരുടെ കയ്യിൽ ഭയങ്കര വെലയാ
ആഹ് അത് പിന്നെ അവർക്ക് അങ്ങനെ കൊണ്ടുവരുന്നവർ ള്ള റേറ്റും കൂടി കൂട്ടിയിട്ടാണെല്ലും എടുക്കുക
അതെ അതെ
ഉം പിന്നെ ഇപ്പൊ മീനൊന്നും കിട്ടാനും ഇല്ലല്ലോ കിട്ടുന്ന മുഴുവൻ ചീഞ്ഞതും ഉ ഇപ്പൊ ഇന്നലെ ഇവിടെ അയില വാങ്ങിയ ഒന്നിനും കൊള്ളൂല എത്ര നൂറ്റി അമ്പത് രൂപ വരക്കിലോക്ക് അതാണെങ്കി ചെറിയ അയില ഒരു ടേസ്റ്റ ഇല്ല ഇന്ന് ഉച്ചത്തേക്ക് പൊരിച്ചത് കണ്ട് വേസ്റ്റി കിട്ട് ഒരു മീന്റെ ഒരു മണോ രുചിയോ ഒന്നും ഇല്ല
ആഹ
ഉം
ചിലപ്പോൾ നമ്മള് മീൻ വറക്കാൻ വെക്കുമ്പോ അത് ഒരുമാതിരി ഒണ ണക്കമീന്റെ മണവാ വരുന്നത് അത്ര ആ പഴകിയതാ ഉ
മക്കൾക്കൊക്ക ഒെ കൊടുക്കാൻ തന്നെ പേടിയാ പിന്നെ ഫുഡപക്ഷം വരും രൊന്നുള്ള മക്കളെ ഒരാളാ ഉള്ളെ
ഒരാള് മോന ഒന്നേകാൽ വയസ്സ്
ആഹ
ഉം ഹ ആ രാത്രി ഉറക്കുണ്ട് പകല ഉറക്കമില്ല അതിന്ന് രാവിലെ കൊറച്ചു നേരം ഉറങ്ങും
ആ അത് സൗണ്ട് കേൾക്കുന്നു ഉ കുസൃതിയാണോ
ആഹ ഓട്ടോവാ നമ്മൾ ഒരാള നോക്കിയില്ലെങ്കി പിന്നെ എന്തെങ്കിലും പരുക്ക പറ്റിക്കും ആ
ഇവിടെ രണ്ടര വയസാ ഇപ്പഴും വന്നിട്ട് നമ്മള് ശ്രദ്ധ തെറ്റുമ്പോഴേക്കെ എന്തെങ്കിലും ഒപ്പിക്കും ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എന്തെങ്കിലും കൈ കിട്ടണ ഒക്കെ വായിൽ ഇടുക ആ ഇതുവരെ ഇല്ലാത്ത സ്വഭാവം മോന് ഉ രണ്ടാ മക്കള
ഉ ഉം
ഇപ്പ എന്നിട്ട് ഉറങ്ങുവ ഇന്ന് നേരത്താണ് ഉറക്കം ഇനിയിപ്പോൊ ഒരു ആറര ഏഴ മണി വരെങ്ങ് ഉറങ്ങും ആ സമയത്താണ് വിളിക്കാനുള്ളവരൊക്കെ വിളിയും സംസാരൊക്കെ മത്യാ ഫോൺ നമ്മള് ഫോൺ എടുക്കുമ്പോഴേക്കും ഫോണ് വേണം
ആഹ അതെ അതെ പിള്ളേർക്ക് ഇപ്പ അങ്ങനെയാ ഉ അവിടെ പൈ അതെ നാട്ടിൽ തന്നെയാ
ആഹ
ആൾനിക ആസതതർണ ഉം
ആ അപ്പൊ ഡെയിലി
അതെ അതെ ആ ഡെയിലി പോയി വരും നമുക്ക് അടുത്ത തന്നെ ഇവിടെ അടുത്ത് തന്നെയ ളേ
ആണോ ആ ഇത്ര സമയംന്നൊക്കെ ഉണ്ടോ
ആ അങ്ങനെല്ല നമുക്ക് എത്രയും ഉണ്ട് അതനുസരിച്ച് എത്ര എണ്ണം ഉണ്ട് എണ്ണം അനുസരിച്ച് ചിലപ്പോ പ്പ ലൈറ്റാവും അല്ലെങ്കിൽ നേരത്തെ വരും ഉം അങ്ങനെയാണ് ഉം
ഉം ഹം
അവിടെയാവും
ആ് ഇവിടെ ഞാൻപ്പള്ളത് എന്റെ വീട്ടിലാ
അതെയോ ആഹഹ
നാളങ്ങോട്ട് വരും
അത് ശരി
ഉ നാളെ രാ ഉച്ചത്തേക്ക് കൈക്കാൻ എത്താന്ന് പർഞ്ഞോ അ അപ്പൊ ഇനി നാളെ വിളി ഇതൊന്നും നട്ക്കൂല അപ്പോ വിളിക്കേണ്ടവരൊക്കെ ഇന്ന് വിളിക്കാന്ന് കരുതി നാളെനി വന്ന് ആ പിന്നെ മോന്റെ മുട്യൊക്കൊന്ന് വെട്ടിക്കാൻ കൊണ്ടോണം ഇക്കെല്ല്യാതെ പറ്റൂലേ പിടിച്ചു കൊടുക്കണന്നുണ്ടെങ്കില് മ ഉം നമ്മള് ഇപ്പ വെട്ട്യാലൊന്നും ശരിയാവൂല്ല്യല്ലോ അപ്പൊ പിന്നെ ഏതായാലും ഞാൻ പർഞ്ഞു ഏ മുട്യാണെങ്കി വളർന്നിട്ട് വല്ലാതെ ആയിക്കിന്ന് അപ്പൊ പർഞ്ഞാ വന്നിട്ട് വെട്ടിന്ന് പർഞ്ഞ് ആഹ് ബ്യൂട്ടി പാർലർ പിന്ന ആണിങ്ങളെ ബ്യൂട്ടി പാർലർല് കൊണ്ടോവേ അങ്ങനെ കൊണ്ടേയി വെട്ട്യാലെ ശരിയാവുള്ളൂ മറ്റെ നമ്മള് എത്ര കത്രിക വച്ച് വെ ട്ട്യാലും ആ ഫിനിഷിങ് കിട്ടൂല്ല ഉം ചെറി അ ചെർപ്പം മുതലേ പിന്നെ വീട്ടിന്ന് ഇതാ ഏന്ന് പിന്നെ ഒരു വിധായപ്പോ പിന്നങ്ങൾ കൊണ്ടോവും ഭയ്ങ്കര കരച്ചിലാ ഞങ്ങള് രണ്ടാളും കൂടി കൊണ്ടോവും ഇന്നിട്ട് പിന്നെ അവ്ടുന്നും ഫോണ് ഓണാക്കി വെച്ചൊട്ക്കും അങ്ങനൊക്കെ കരഞ്ഞ് തളരും
ആഹ് ഇവിടീം അങ്ങനെ തന്ന്യാ ഉം പിന്നെ ഒരു തവണേൽ അച്ഛൻ ഒറ്റക്ക് കൊണ്ടുപോയി വെട്ടിക്കാനായിട്ട് മറ്റേത് ഞാനും കൂടെ പോവും ഇവിടെ പിന്നെ ഇത്തവണ ഒ ഒറ്റക്ക് കൊണ്ടുപോയി വെട്ടിച്ചോണ്ട് വന്നു അങ്ങനെ ഒരു നിർബന്ധോം ഇല്ലാരുന്നെന്നാ പറഞ്ഞേ ഉം
അത് കൊർച്ചും കൂടി കഴിയുമ്പോഴാവോന് വികൃതി കൂട ഉം ആഹ് എന്താ ആഹ് ആങ്കുട്ട്യാളമ്പോ പ്രത് യേച്ചും
ഉം അതെ അതെ
ഇവിടെ ആ ഇപ്പോ പർഞ്ഞെ ഒന്നേ കാൽനൊന്നും അത്ര ബുദ്ധിമുട്ടിണ്ടായിര്ന്നില്ല ഈപ്പൊഴാണ് ആള് പൊട്ടി
അതെ മോനല്ലേ അപ്പോ പിന്നെ കൊർച്ച് കുസൃതി കൂടുതലായി
ആ പെങ്കുട്ട്യാളെക്കാട്ടിം കൂടുതൽ പഷെപ്പത്തെ പെങ്കുട്ട്യാൾക്കും കുസൃതി കൂടു
ആഹ് അതെ അതെ ഇപ്പോ ആൺകുട്ടിം പെൺകുട്ടിം ഒരുപോലെയാണ് ഉം ഉം ജോലിയെല്ലാം കഴിഞ്ഞോ?
ആ ഇനി വൈകുന്നേര്ത്തിന് വല്ല ദോശെ എന്തെങ്കിലും ഇണ്ടാക്കിയാ മതി രാത്രി പിന്നെ ഇവിടെ ചോറ് ആർക്കും താല്പര്യെല്ല ഉച്ചക്ക് മാത്രേ ചോറുള്ള് അതും മൂത്ത മോന് സ്കൂൾ പോവാണ്ടേ അപ്പോ അവന് രാവിലെ വെക്കുമ്പോ ഒന്നിച്ച് ഇപ്പം ഈ ഗ്യാസിന്റെ ഷോർട്ടും ഇതൊ ക്കല്ലേ അപ്പോ പിന്നെ ഒന്നിച്ചങ്ങ് വെക്കും അപ്പോ പിന്നെ രാവിലെ തന്നെ പണിയൊ ക്കെതീരും പിന്നമ്മക്ക് അല്ലറ ചില്ലറല്ലെ പണികളെ ഇണ്ടാവൊള്ളൂ ഉം പിന്നെ രാവിൽത്തേക്കും ഉച്ചത്തേക്കും കൂടി ഒന്നിച്ചങ്ങാമ്പോഴേ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ലഘുവായ്ട്ടൊക്കെ മത്യെല്ലോ പിന്നെ ഈ വൈകുന്നേരം ഇപ്പോ ട്യൂഷണ്ടേ ഇപ്പോ ട്യൂഷന് പോയേക്കാ അപ്പോ ട്യൂഷന് പോയെരുമ്പോഴേക്കെന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും ഇണ്ടാക്കി കൊടുത്താ മതി അങ്ങനെ പയംപൊര്യോ അങ്ങനെ എന്തെങ്കിലോ
ആഹ് ഹ
കൈക്കാനേ ഇനി അത്ര പ്രാധാന്യല്ല അപ്പോ ഇനി കാൽത്തെ മാവ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കി അത് അങ്ങനൊക്കെ മതി രാത്രി പൊതുവേ രാ ചോറ് കഴ് കെ മട്യാണ് അവനും
ആഹ് ആഹ്
അ അപ്പൊ അങ്ങനൊക്കെ മതി
ശെരി ഉം
പിന്നെ വല്ല നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ആണെങ്കിലേ പിന്നെ കഴിക്കൊള്ളൂ ചിക്കനൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കി.
ഓ ആ ആ ഉം ആഹ ഞാൻ നേരത്തെ ദന്തല്ലാ സിസ് ണ്ടായിട്ട് ജോലി ചെയ്യ്ന്നുണ്ടായിര്ന്നു.
ഇപ്പൊ കുഞ്ഞായിഴിഞ്ഞാല്‍
ആഹ അതെ ഞാൻ പ്രഗ്നൻറ് ആയ സമയത്ത് പിന്നെ അങ് നിർത്തി. ഇപ്പൊ പിന്നെ കുഞ്ഞിനെ നോക്കിയിരിക്ക്യാണ്.
ആ ആ ഇനിയിപ്പോ കുഞൊരു ഇതാവാതെ പിന്നെ
പാല്കുടി ഉണ്ടല്ലോ ആ പാലുകുടിണ്ട് ഉം. ഉം
പാലുടിയൊക്കെ നിർത്യോനേശനി പിന്നെ ഒന്നാമത് ഇനി എന്താന്ന് ഫ്രീ കെ ജിയിലൊക്കെ വിടല് തൊട്ങ്ങും. ബ് ജോയിൻ ചെയ്യാവും നല്ലത് മറ്റേ നമ്മള് സ്രദ്ധ വേണല്ലോ.
ആ അതെ. വീട്ടിൽ പിന്നെ എല്ലാരുണ്ട് അച്ഛനും അമ്മയും ഒക്കെ ഉള്ളത് കാരണം അവര് ര്‌വന്ന് നോക്കിക്കോളും.
ആഹ് ആ എന്നാല് ഏതായാലും ഫീടിങ്ങ് കഴിഞ്ഞി ഇട്ട് തൊടർന്നാമതി അതാ നല്ലെ ആഹ് ഉം മറ്റേ അവർക്ക് സമയത്തിന് കിട്ടിയില്ലെങ്കി പിന്നെ അതൊ ആരോഗ്യത്തിനൊക്കെ ബാധിക്യൂല്ലോ ആഹ് ആഹ് അഹ് കേൾക്കെ നമ്മൾ ഈ ചെറുപ്പത്തി രണ്ട് വയസ് വരെ കുടിക്കിന്ന പാലിന്റെ അഹ് ബെലം നമുക്ക് ന്നാപത് വയസ്സ് വരെ കിട്ടുംന്നൊക്കെ. ആഹ് എല്ലിനൊക്കെ ആഹ് അപ്പൊ പിന്നെ മ കിട്ടാതെനിന്നിട്ടണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവലോ.
ഉം.
പിന്നെ വേറെ വിശേഷം എന്താ?
വീട്ടിലാരൊക്കെണ്ട്.
ഇവിടെ എന്റെ എന്റെ വീട്ടിലാണ് ഞാൻ നികിന്നത് അച്ഛൻ അമ്മ പിന്നയിപ്പോ എന്റെ ഹസ്ബന്റ് കൂടൊണ്ട്. മോനും ആങ്ങളെ ഇണ്ടാരുന്നു. ആ അവൻ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോയി.
മേരീഡല്ലേ?
ഇല്ല ഇല്ല.
ആഹ്
മ്മ്.
നോക്കുന്നോ
ആഹ് ഇപ്പോ ഇരുപത്തിമൂന്ന് വയസ്സായി.
ആഹ് ആഹ് ആ ഇപ്പൊ ഒരു ഇരുത്തി ഇരുപത്താർ ഇരുത്താറ് ഇരുത്തെയ് ഇരുപത്തെട്ട് ആ സമയൊക്കെ ഏറ്റുംനല്ലത് അപ്പ അപ്പയേക്കും കൊർച്ച് മെച്ചോടാവും ചെയ്യും.
ആഹ്.
പിന്നെ? ജോലി നല്ല ജോലിയൊക്കെ ആയോ പോയിട്ട് ഒത്തിരി ആയോ?
ആഹ് അവിടെ തന്നെ സ്ഥിരം അവിടെയാ മ് മ്. ഇപ്പൊ എടക്ക് ലീവ് അല്ലല്ലാ നാട്ടിൽ തന്നെയാ എർണാകുളാണ്.
ആഹ് അഹ് ശെരി.
പിന്നെ ഇപ്പോ ലീവിന് വേണ്ടി വന്നതാ വന്ന കയിഞ്ഞാ മാസത്തില് വരും. മൂന്ന് നാല് ദിവസം വീട്ടി കാണും ഉം.